ഹലോ ആ ഹലോ കേക്കാം കേക്കാമോ ആഹ് കേൾക്കാൻ പറ്റും ആഹ് ഓക്കേ ഓക്കേ കേ പറഞ്ഞോളൂ എന്നാ ഉണ്ട് വിശേഷൊക്കെ
സുഖായിട്ടിരിക്കുന്നു. ഉം. ഓക്കേ യാത്ര ചെയ്യാൻ ഇഷ്ടുള്ള ആളാണോ?
യാത്ര വലിയ കുഴപ്പില്ല. എനിക്കിഷ്ടമാണ്. പക്ഷെ എന്റെ ഫിസിക്കൽ സിറ്റുവേഷൻ എൻ യ്യാറില്ല. പലപ്പോഴും യാത്ര അനുവദിക്കാറില്ല. ആഹ് എനിക്ക് പക്ഷെ ഇഷ് ടവാണ്. സ്ഥലങ്ങള് കാണുന്നത് ഇഷ്ടവാണ്, പോകുന്നൊക്കെ ഇഷ്ടവാണ്. പക്ഷെ നമുക്കേ ഈ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനോണ്ട്. ആഹ് അതെ. കൂടുതല് യാത്ര ചെയ്യുമ്പല്ലേ? യാത്ര ചെയ്യുമ് എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടവാ. അത്കൊണ്ടെന്റെ ഹസ്ബന്റ് പറയും കാരണം വണ്ടിയെ കേറിയ ഉട ഒടനെ എന്തുചെയ്യും ഞാൻ കെടന്നൊറങ്ങും. ആ അതാ സത്യം എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇഷ്ടവാണ്. എങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഇഷ് ട്ടോള്ള ആളാണോ?
അതെ എനിക്ക് ഇഷ്ടമാണ് യാത്ര ഇഷ്ടമാണ് പക്ഷെ വലിയൊരു കൂടുതലായിട്ടൊന്നുല്ല
ഉം വലിയൊരു കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല നമ്മളിപ്പോ ഞാനിപ്പ ഏറ്റോം പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു യാത്ര ഒണ്ടായിരുന്നു അതാ ഏറ്റോം നല്ല മെമ്മ ഫ്രീയാട്ടിപ്പൊള്ളത്. ആഹാ എങ്ങോട്ടേക്കായിരുന്നു? അത് അത് ഡൽഹി മണാലി ആഹ് ആഹ് ആഹ് അങ്ങനേര്ന്നു. അവിടെയൊക്കെ ഒരു പ്രാവശ്യം കാണാൻ പറ്റി. ആഹാ അതെങ്ങനാടാ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എങ്ങനെയുണ്ട് അവിടെ കാണാനൊക്കെ
ഡൽഹീല് പോയപ്പോ ഏജൻസി
ഏജൻസി വഴിയാണ് പോയത്. ഡൽഹീല് ആണെങ്കില് താജ്മഹല് കാണാനുണ്ട്. ഉവ്വ് ഉവ്വ് ആഗ്ര ഫോർട്ട് ഒക്കെ. ഉവ്വ്വ്വ്
പിന്നെ പഞ്ചാബിന്റെ അവിടെ പോയായിരുന്നു. അപ്പം ഇത് ഇന്ത്യ ഇത് വാഗ ബോർഡർ ഇണ്ടല്ലോ? പാകിസ്ഥാന്റെ ഇന്റ്
ഇന്ത്യയുടെ ആ ബോർഡർ. ആഹ് ആഹ് ആഹ് അപ്പൊ അവിടെയെക്കെ കാണാൻ പറ്റി. ആ ഒരു പരേഡ് ഡെയിലി ആ സൺസെറ്റിന്റെ ടൈമിലുള്ള ഫ്ളാഗ് ഹോയി ഫ്ളാഗ് ഹോയിസ്റ്റിങ്ങും അതൊക്കെ ഉം ഉം ഉം. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു മെമ്മറിയാണ്. അതെ അതന്നെ. മണാലി പിന്നെ എല്ലാർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതെയതെ അതെയതെയതെ തണുപ്പും ഇതൊക്കെ നല്ലയായിട്ട്. എന്റെ ചെറുപ്പം തൊട്ടേയുള്ള ഒരാഗ്രഹമായിരുന്നു താജ് മഹല് കാണണം കാണണംന്നുള്ളത്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ആ എപ്പഴെങ്കിലും പോവാൻ സാധിക്കട്ടെ. ഇനിയും ഇണ്ടല്ലോ ടൈം. അതെ തീർച്ചയായിട്ടും പോവണടാ. കാരണം ഈ സ്ട്രെസ്സ് പിടി ച്ചുള്ള ലൈഫില് നമുക്കൊരു യാത്രാന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് തരുന്ന ഒരു ഒരു എനർജി ഒരു പോസിറ്റീ വ് വൈബ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാ അത് വേറെയല്ലേ. ഉം അതെയതെ. ഉം യാത്രകള് പോണം. നമ്മള് യാത്ര ചെയ്യുമ്പം
ഒത്തിരി ഗുണങ്ങളുണ്ട്. നല്ല ഓർമ്മകള് സമ്മാനിക്കുന്നുണ്ട്. അല്ലെ പിന്നെ പുതിയ രീതി
പുതിയ രീതികളും പുതിയ സംസ്കാര രീതിയൊക്കെ നമുക്ക് അവരുടെ ജീവിത ശൈലി
അതൊക്കെ കാണാൻ പറ്റും. നമ്മളീ ഫോണിലൊക്കെ നോക്കി കഴിയുമ്പം എല്ലാവരും
എല്ലാവരും തന്നെ യാത്ര ചെയ്ത ബ്ലോഗൊക്കെ ഇട്ന്നതാണല്ലോ ഇപ്പം ഓൾമോസ്റ്റ് സെലിബ്രെയിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ എല്ലാ ഇൻഫ്ലൂവൻസേഴ്സൊക്കെ ഒള്ള കൺട്രീസ് എല്ലാം തന്നെ അവര് കവർ ചെയ്തു അങ്ങനെ. അതെ അതെ അത് കാണുമ്പളൊക്കെ സത്യം പറഞ്ഞാ കൊതി വരും. നല്ല ഓർമ്മകളും. ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അതെ അതെ അതെ
മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം കിട്ടും യാത്രയിലൂടെ അല്ലേ
അതെ പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോ അതൊരു സന്തോഷം പിന്നെ മിക്കവരും ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ ഒരുപാട് ചേഞ്ച് ആയിക്കോട് ട്ടോ പല പല ബ്ലോഗ്സ് ഞാൻ കാണുമ്പോ എനിക്ക് തന്നെ അതിശയം തോന്നാറുണ്ട് നേരത്തെക്കെ നല്ല ഫാമിലിയുടെ കൂടെ അല് ല്ലാതെ അങ്ങനെ പോവാറില്ലല്ലോ? പക്ഷെ ഇപ്പത്തെ പെണ്ണിൻ പെൺകുട്ടികളൊക്കെ ഒരുപാട് ചേഞ്ചായി
ആ അതെ അതെ തീർച്ചയായിട്ടും ഒറ്റക്കൊക്കെ പോവും സ്വ
പോവും സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഉം അതന്നെ അതൊക്കെ കാണുമ്പോത്തേക്കും നമുക്കും തോന്നുവേ പോകാന്നൊക്കെ പക്ഷെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്തിയാർ ല്ല അനുവദിക്കുന്നില്ല ആ അതേ അതെ നമുക്ക് ഏറ്റവും വും കൂടുതൽ നമുക്ക്
ജീവിക്കാൻ പഠിക്കുന്നതും ഈ യാത്രയിലൂടെയൊക്കെയാണ് പലരും യാ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ്
ഇത് കഴിഞ്ഞ് വന്നവര് പറയുന്നുണ്ട്
ഏത് സാഹചര്യത്തിലും പിന്നീട് അവരുടെ മൈൻഡ്
മൈൻഡ് സ്ട്രോങ് ആണ്
അതായത് ഈ സാഹചര്യത്തിൽ അവർക്ക് പിന്നീട് ജീവിക്കാൻ പറ്റും പല രീതിയില് പല സ്ഥലങ്ങളിൽ ആൾക്ക
ആൾക്കാര് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും കാണുമ്പോ അത്‌ ശരിയാ എങ്ങനെയാണ് അവര് അവർക്ക്
പം നമ്മുക്ക് നമ്മളൊക്കെ എത്രയും സുഖത്തിലാണ് അല്ലെങ്കില്
അതന്നെ എന്റെ അങ്ങനെ ഒക്കെ ഉള്ളൊരു തോന്നൽ എന്റെ ഹസ്ബൻഡറ് എപ്പോഴും പറയുവേ നമ്മള് നമ്മൾ നമ്മുടെ ലൈഫിനെപ്പറ്റി സ്ട്രെസ്സാണ് പാടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ നമ്മളെക്കാളിലും കഷ്ട ഷ്ടപ്പെടുന്നവരെക്ക നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിത എത്രത്തോളം അനുഗ്രഹമാ എന്നുള്ളത് എന്ത്‌ചെയ്യും തീർച്ചയായിട്ടും അതെ ശരിയല്ലേ ആ നമ്മ നമ്മൾ നമ്മടെ താഴേക്കുള്ളവരെ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫൊന്നും ലൈഫല്ലാ നമ്മ്ടെ സ്ട്രസ്സുകളും പ്രയാസങ്ങളൊന്നും ഒന്നു അല്ലാ എന്തയ്യാൻ പറ്റും ഉം പഷെ അതിനൊക്കെ യാത്രയൊക്കെ നല്ലൊരു കാര്യാ കെട്ടോ ട്ടോ യാത്രകള് ഉം അതെ
നമ്മ്ടെ ഇന്ത്യയില് തന്നെ കേരളത്തിലാണ് ഇത്രയൊക്കെ നമ്മളൊക്കെ നല്ല രീതിയില് നല്ലൊരു ജീവിത രീതി
രീതി അതേന്നെ മറ്റെ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ എത്തികഴിയുമ്പവര് കഷ്ടപ്പെട്ടിട്ട് അവര്
പണിയെടുത്ത് ജീവിക്കാനായിട്ട്നുണ്ടാ
ട്ടുണ്ടാക്കുന്നത് അങ്ങനെയൊരു തോന്നല് അതന്നെ ഇപ്പൊ എന്റെ ഈ കഴിഞ്ഞ നോർത്ത് സൈഡിലേക്കും അത് തന്നെ ഇപ്പൊ കഴിഞ്ഞോസം പുള്ളിക്കാര ക്കാരൻ ഒരു കാര്യങ്ങനെ പറയായിരുന്നെ എന്നാന്ന് ഉം വെച്ച് കഴിഞ്ഞ ഇങ്ങനെ പുള്ളിക്കാരന് ഫുഡ് വേസ്റ്റാക്കരുതെന്ന് ഒരു യാത്രയിലൂടെ എന്തീതത് കാരണം നമ്മള് വാഴകൊണ്ട് പറയുവെങ്കിലും അന്ന് ആ പുള്ളി ക്കാരന് എന്തീയ്യാൻ തൊടങ്ങിയത് പുള്ളിക്കാരന് ഈ സാമ്പറെന്ന്ക്കൊവെച്ചഴിഞ പറഞഴിഞ വീട്ടിന്ന് എറങി ഓട്ന്ന മനുഷ്യനാ ബഷെ അന്ന് അതിശയായിട്ടിരുന്ന് കഴിച്ചപ്പൊ ഞാൻ ചോയിച്ചു എന്ത് പറ്റീന്ന് ചോദിച്ചപ്പൊ പറഞ്ഞു പുള്ളിക്കാരനിങ്ങനെ യാത്രയീതപ്പൊ ഒരാള് ആഹ് കഴിക്കാനില്ലാതെ വെശന്നിട്ട് ഈ വേസ്റ്റൊക്കെ കൊണ്ടിട്ന്നില്ലെ അവിട്ന്ന് എന്തീതു ആഹ് അങ്ങനെ ഫുഡെടുത്ത് കഴിക്കാനൊരുങ്ങിയത്
ആഹ്
അപ്പ അത് കണ്ടപ്പത്തൊട്ട് പുള്ളിക്കാരനെന്തീയ്യാൻ തൊടങ്ങി അതൊക്കെ ഒര് ഓരോ പാടങ്ങളാ പ്പോരോ യാത്രീം ഓരോ പാഠങ്ങളെന്തീയ്യും ഓരോ അനുഭവങ്ങ് നമ്മക്ക് എന്ത് യന്നു തരുന്നു അതെ ഉം ഉം
അ എല്ലാരും തീർത്ഥയാത്രയൊക്കെ പോവാൻ താല്പര്യം ഉള്ളെണൊ
തീർത്ഥയാത്രകളങ്ങനെ താല്പര്യൊണ്ട് പഷേ ഇതാണ് നമ്മുടെ സിറ്റ്വേഷൻ കൂടുതാലായിട്ടും പോയിട്ടില്ല അല്ലേ പോയിട്ടില്ല അങ്ങനെ അധികം യാത്രകള് ഞാനങ്ങനെ ചെയ്തിട്ടില്ല
ഉം
ഉം പഷേ ഇഷ്ടമാണ് അതെ ഞാനാണെങ്കിലും അതെ കൂടുതല് യാത്ര ചെയ്ത ആളല്ല കൂടുതൽ എക്സ്പീരിയൻസല്ല പക്ഷേ ഇഷ്ട്ടുള്ള ആളാണ് ഇഞ്ഞി ഫ്യൂച്ചർ
പറ്റട്ടേന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ
ച്ചയായിട്ടും തീർച്ചയായിട്ടും ഉം നിങ്ങടെ ആഗ്രഹങ്ങള് സഫലവാകട്ടെ ഉ.
പുതിയ സ്ഥലവും പുതിയ ആൾക്കാരെയും വ്യത്യസ്ത സംസ്കാരൊക്കെ പരിചയപ്പെടാനും-
അവ്ട്ത്തെ അവ്ട്ത്തെ ഭക്ഷണ രീതികൾ - കള് ഇപ്പ നമ്മ്ടെ അതെ അതെ നമ്മ്ടെ ഇവിട്ത്തെതല്ലല്ലൊ അവിട്ത്തെ- ഏഹ് വെ ഓരോ സ്ഥലത്തു ഓരോ- ഫുഡല്ലെ അപ്പൊ അതൊക്കൊന്ന് ഡിസ്കവറീചെയ്യാന് എന്തീത്- പറ്റില്ലെ ഉം ഉം തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തും- ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങള്- ഉം അതെ ഒരു ഒര് നല്ലൊരു വ്ലോഗറുണ്ടായിരുന്നു ഞാന പേര് മ മറന്ന് പോയെ പുള്ളിക്കാരിടെ വീഡിയോസൊ കാണുമ്പൊ നമുക്ക് കൊതി തോന്നും എത്രൊക്കെ രാജ്യങ്ങളാ തന്നെ ഏന്തീ- പോകുന്നത്പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ഏഹ്-
കേരളത്തിലെ ല്ലെ കേരളത്തില്-
കേരളത്തിലെ ഒരു മലയാളി ആ ഞാൻ പേര് പഷെ മറന്ന് പോയികെട്ടോ എന്താന്നുള്ളത് പഷെ അത് കാണും നമ്മക്ക്കെന്ന പണ്ടത്തെ കാലത്ത് വെച്ച് പെമ്പ്ള്ളാരൊത്തിരി ധൈര്യത്തോടെ എന്തെയ്യ തൊടങ്ങി പൊറത്ത് വരാൻ തൊടങ്ങി അടച്ചിട്ട ആ ഒരൊവസ്ഥീന്ന് എന്തെയ്യാൻ തൊടങ്ങി പൊറത്തേക്ക് വരാൻ തൊടങ്ങി പുള്ളിക്കാരീടെ വ്ലോക്സൊക്കെ കാണുമ്പതന്നെ ഒര് എന്തീയ്യും ഒരു പോസിറ്റീവ്ത് തോന്നാറുണ്ട്
അതെ അതൊക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് പ്പം ഉം നമ്മളല്ല മറ്റു പലരും അവര്ടെയൊക്കെ വ്ളോഗൊക്കെ കണ്ടിട്ട് പിന്നീട് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവര്
പെടുന്നവര് അവരൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതെ ഞാനോർക്കാ നമ്മുക്കൊരു ലൈഫേ ഉള്ളൂ നമ്മളത് എന്ത് ചെയ്യ് ക്കാ മാക്സിമം എൻജോയ് ചെയ്ത് യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്ത് എന്തെയ്യാ അല്ലെ അതെ അതെ ഒരേ ഒരു ലൈഫ് അതെ മാക്സിമം എന്ത് ചെയ്യാ അടിച്ചുപൊളിച്ച് ജീവിക്ക്യ ജീവിക്ക്യ കാരണം
ഉ
ആ ഒരു നിമിഷംന്നുള്ളത് ആ ഒരു നിമിഷത്തെ സന്തോഷം ആ ഒരു നിമിഷം മാത്രം കിട്ടുന്നതല്ലേ രണ്ടാമത്തോ ഒരു നിമിഷത്തില് എന്നാ പറ അവന് അവകാശപ്പെട്ടതല്ലല്ലോ ഉം അതെ അങ്ങനെ അങ്ങനെയൊക്കെ കൊറെ കാര്യ എന്തുവാ അതെ
വീട്ടുകാരുടെയൊക്കെ ഒന്നിച്ച് പോയിട്ടുണ്ടോ യാത്ര നിങ്ങള് പോയി അടുത്ത സ്ഥലങ്ങളിൽ
അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടോ അടുത്ത സ്ഥലങ്ങളിൽപോയിട്ടുണ്ട് ഞാന് മാര്യേജ് സ ചെയ്തു കഴിഞ്ഞ സമയത്ത് നമ്മുടെ നാത്തൂന്റെ വീട്ടിപ്പോ പോയപ്പോ പാലക്കാട് സൈഡ് പോയപ്പോത്തേക്ക് അവിടെ ഒരിതുണ്ടല്ലോടാ ഒരു കടല് മ്മ് ഒരു ബീച്ച് ബീച്ചെന്ന് പറയാൻ പറ്റില്ല അവിടെന്നാ ആ അ പേര് മറന്നുപോയി സ്നേഹതീരം ആ ആ അവിടെ കാണാൻ പോയിട്ട് ഉണ്ട് ഉം ഒരു കട അതല്ലാതെ പിന്നെ എവിടെയാ പോയിട്ടുള്ളത്
ഉം
പിന്നെ പിന്നെ അങ്ങനെ വലിയ യാത്രകളൊന്നും ചെയ്തിട്ട് ട്ടില്ല പക്ഷെ ചെയ്യണം ഉം നമുക്ക് കിട്ടുന്ന ഓരോ സമയങ്ങളും നമ്മള് മ്മളെന്ത് ചെയ്യാ
ഉം
മ്മ് ഡിസ്കവർ ചെയ്യണം യാത്രയൊക്കെ പോണം അങ്ങനെയൊരാഗ്രഹമുണ്ട്
ഉം ഹും
ഉം കൂടുതൽയാത്ര ചെയ്യുന്നവർക്ക് ലൈഫിനെ കൊറച്ചും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് അതെ അതെ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ സഞ്ചാരം ചാനലില്
ഉം
ആഹ് ആഹ് ആഹ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങരാന്ന് പറയുന്ന അതെ വെക്തി അതെ അതെ പുള്ളിക്കാരൻ എത്രയോ
ലൈഫ് അത്രയും ങേ അടുത്തറിഞ്ഞൊരാളാണെന്ന് തോന്നുന്നു അവരടെ ഡെയിലി
ഡെയ്ലി ഒ ലോ എല്ലായിടത്തും തന്നെ
സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു ചാനല് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ
അതന്നെ പുള്ളിക്കാരൻ ആ ഒരു ചാനല് ചെയ്തത് കൊണ്ട് ഒരുപാട് പേർക്ക് ക്ക് ആ ഓരോ സ്ഥലങ്ങളെ പറ്റിയും അവരുടെ ആ സംസ്കാരങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി ഇല്ലേ മനസ്സിലാ ആ അതെ പോകാൻ പോകാൻ കഴിയാത്തവർക്ക് പിന്നെ അത്അത് ദൃശ്യത്തിലൂടെ അല്ലെങ്കില് അത് തന്നെ ടിവിയിൽ കൂടി അതെ അത് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി അതന്നെ അതന്നെ ആ ഒരു ചാനലിന് ഒത്തിരി സപ്പോർട്ടുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അതന്നെ അത അതെ അതെ അതെ ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തില് സഫാരി ചാനൽ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു അതെ അതെ അതെ അത് അതെ ഒരുപാട് ഒരുപാട് ദേശത്തെ സംസ്കാരം ഇങ്ങളൊക്കെ പുള്ളിക്കാരന് ഉം ഫുഡിന്റെ വെറൈറ്റീസ് അത് ഒക്കെ കാണിക്കാനായിട്ട്പറ്റി അതെ
നല്ലൊരു വിശ്ദീകരണത്തിലൂടെ അത് കേട്ടിരിക്കാൻ തോ
കേട്ടിരിക്കാൻ തോന്നും ഉം അതന്നെ അതന്നെ ആ പുള്ളിക്കാരന്റെ സംസാരം ഭയങ്കര രസാ ആണല്ലേ കേട്ടിരുന്ന് പോകും സഞ്ചാരം ഉം ആ ഒരു ചാനല് ഉം ഉം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അതെയതെ ഇതല്ലായിരുന്നോ അതെ
പിന്നെ യാത്രക്കൊത്തിരി ഗുണങ്ങളുണ്ട് അതെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു മാനസിക സമ്മർദ്ദം കൊറ ക്കുന്നു നല്ല നമ്മുടെ കൂടെള്ളവരുടെ കൂടെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു
മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ഓർമ്മകളാണ് ഏറ്റ അതെതെ ഓർമ്മകള് മനോഹരമായിട്ടൊള്ളൊരു സംഭവാണ് ശെരിയെങ്കി ശെരി ഓക്കെ ഓക്കെ